ഹലോ കേൾക്കുന്നില്ല ഹലോ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷങ്ങള് ആഹ് അപ്പൊ പിന്നെ ന്നാള് ഇങ്ങള് ഒവ്ക്കാെ ടൂറ് പോയീനല്ലോ പർ ഞ്ഞീലേനോ ബീച്ചിലോട്ടൊക്കെ അപ്പൊ എങ്ങനെ ഇണ്ടായിരുന്നു ആ ടൂറ്
ഞങ്ങള് ആദ്യം പിന്നെ കോഴിക്കോട്ള്ളരു സ്ഥൽത്ത് പോയി സിയാറത്ത് കഴിഞ്ഞ് അഅ് കഴിഞ്ഞ് ഞങ്ങള് അവിടെത്തന്നെ ബീച്ചില് ഉം ബീച്ചില് പോയി ആഹ് ബീച്ചില് പോയി അങ്ങനെ അവിടെ ക്കഅങ്ങനെ കൊറേ നേരം കറങ്ങി നിന്ന് പിന്നെ കൊറേ നേരം അവിടെ കുത്തർന്ന് അവിട്ന്ന് ചായ വാങ്ങി കടികള് പൊരികളൊ ഒക്കെ കൊറെ വാങ്ങി
എന്തൊക്കെ കടികളാ വാങ്ങിയിരുന്നേ?
ഞങ്ങള് കോൺഫ്ലവർ പൊരിച്ചതും പിന്നെ പഴം പൊരി ഉള്ളിവടീം പിന്നെ കാടമുട്ടിം അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ചു കൊറെ നേരം ഞങ്ങള് ഏഹ്
ബീച്ച് സൈഡിലൊക്കെ മെയിൻ ആയിട്ട് ഇണ്ടാവ അതാ. ഈ കോൺഫ്ലവറ് കാടമുട അതുപോലെ ഗ്രീൻ പീസ് അങ്ങനത്തെതൊക്കെ
അതൊക്കെ കഴി ച്ചു കഴിഞ്ഞു ഞങ്ങള് പിന്നെ അങ്ങനെ പോ പിന്നെ കുട്ടിയാ കൂ കു കുട്ടി മോളുണ്ടായിന് കൊച്ചുമോള് ഓളെ പിന്നെ കൊറ പിന്നെ പാർക്കിങ്ങിന് പോയി കുട്ടിയളെ കളി സാധനത്തി മലൊക്കെ കൊറേ പിന്നെ നീങ്ങിം ഊഞ്ഞാലാടിയും അങ്ങനെ കൊറേ നേരം അവിടെ ഓളവേ ഓളപ്പം അന്നാണെങ്കിലും ആണെങ്കിലും മഴയില്ലേനി മഴ അയിനമ്മക്ക് അതിനൊന്നുച്ച് കയൂല അങ്ങനെ ഞങ്ങള് കൊറനേര അവ്ടൊക്കെ നിന്ന് പാർക്കിലൊക്കെ നിന്ന് പോന്ന് പിന്നെ ഞമ്മള് ഇങ്ങനെ നാട്ട് ട്ട്ക്ക് പോന്ന് നാട്ടില് പോന്ന് പോരുമ്പം ഭക്ഷണം കയിച്ച് പിന്നെ വീട്ടില് വന്ന് പിന്നെ രാത്രി പത്തരക്കായിണ് ഞമ്മള് വീട്ടിലെത്തിയപ്പം
ഓ, ഇന്നിട്ട്എന്താ ഭക്ഷണം പുറത്തുന്ന് കയിക്കാണോ എന്താചെയ്ത്?
ഓ ഭക്ഷണം പുറത്തുന്ന് കയിച്ചു പോന്നു.
എന്തായിരുന്നു കയിച്ചേ?
ഞങ്ങള് ഇൻ ബ്രോസ്റ്റും കുബൂസൊക്കെ ക്കെ കയിച്ചു
ഉും ബ്രോസ്റ്റ് കയിക്കണത്ര നല്ലതൊന്നുല്ല ട്ടോ കാരണം ഏറ്റവും കൂടുതല് എണ്ണ ഉപയോഗിക്കുന്നത് ബ്രോസ്റ്റഡിലാണ് നല്ല എണ്ണകുടിക്കും നമ്മള് ശവായൊക്കെ കഴിക്കണത്ര വെല്ല്യ പ്രശ്നല്ല കാരണം അത് ട്ട് ഇട്ക്കല്ലേ ഇങ്ങനെ തീയിന്റെതില് ബ്രോസ്റ്റഡ്റഞ്ഞാ ഈ നറേ എണ്ണേല്ങ്ങട്ട് മുക്കിട്ക്കല ചിക്കന് അപ്പൊ അത് കഴിക്കണത് അത്ര നല്ലതൊന്നുല്ല
പൊറ്ത്ത്ത്തെ ഭക്ഷണന്നും ഞങ്ങള് കയിക്കലില്ല അന്ന് പിന്നെ നേരം വൈകിയപ്പോ ഞമ്മൾ വീട്ട് വീട്ടില് ചോറണ്ടായിന് അപ്പപിന്നെ വേറെ ആളുണ്ടായപ്പോ ഗസ് റ്റ്ണ്ടായപ്പം അങ്ങനെ ഞങ്ങള് വാങ്ങിപ്പോന്നത നമ്മള്പൊറത്തഭക്ഷണന്നു അങ്ങനെ കയിക്കല് ല്ല വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം തന്നെ കൈക്കല്
ഉും അതന്നെ നല്ലത് കാരണം ഇപ്പോഴത്തെ ഓരോ ആളുകൾക് ക്ക അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലാണല്ലോ ഈ പൊറത്ത് ത ഭക്ഷണങ്ങള് എന്നേലൊക്കെ കയി ക്കുമ്പോ കൊയപ്പല്ല അപ്പൊ മാസത്തിലൊരിക്കെ ല്ലെ മാസത്തില് രണ്ട് വട്ടോക്കെ പൊറത്ത് പോയി കയിക്ക്ണേന് പ്രശ്നല്ല പക്ഷെ അതിലേറെപ്പൊ ഇപ്പൊ അധിക സ്ഥലങ്ങളിലും ഉും അതന്നെയാണ് നല്ലത് ഇപറയുന്ന ഈ അധിക ആളുകളും എന്നും പൊറ്ത്ത്പോയി വൈകുന്നേരായാലും പെണ്ണുങ്ങളേം കുട്ടിയാളേം ഒക്കപ്പാടെ കൊണ്ടറങ്ങല ഭക്ഷണം കയിക്കാന് പഅതികാളുകളും ഇപ്പൊങ്ങനെയാണ് ഭക്ഷണംങ്ങട്ട് കയിച്ചിട്ട് അങ്ങനെ കയിക്കാണ് അതിക ആളുകളും പൊറത്ത്ത്തെ ഭക്ഷണം അതോണ്ടാന്നെ രോ കങ്ങളും കൂടി ഇല്ലാത്ത അസുഖങ്ങളില്ലല്ലോ കോളേ ഇപ്പ ചെറിയ മക്കൾക്ക് വരെ ഷുഗറ് ഒക്കെ ആയിണല്ലോ അപ്പൊ പത്ത് ദിവസം മേ
മഴ മഴ കൂടുതലാണ് പിന്നെപ്പം മല പൊട്ടി പിന്നെ ഇപ്പൊ ഞങ്ങളെ നാട്ടിലാണെങ്കി ഒരാള് പൊയേല് പോയി അയാള് ഇതുവരെ കിട്ടീട്ടില്ല തെരച്ചില് നടന്നങ്കോണ്ട്ക്ക്ണ്
ആഹ് അതാണ് പ്രശ്നം
പലേ ദുരിതങ്ങളാണ് നാട്ടിൽ നടന്നോ ണ്ട്
ഉംഹ് അതെ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ഇപ്പൊ ഈ മഴ കാലാമ്പോ ഈ തോടുകൾ ലും പുഴകൾ ലും ഓരോന്നും ഒലിച്ചു വരുല്ലോ അത് പിടി ക്കാനും വേണ്ടി ആളുകൾ ചാടിയാണ്ട് ഒരുപാട് ആളുകൾക്ക് മരണം സംഭവിച്ചതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്
ഇപ്പൊ മ്മളെ നാട്ടില് മരം പിടിക്കാൻ മണ്ടി പിന്നെ പുഴേൽ എറങ്ങിയതാണ് രണ്ടാള് നീന്തി രക്ഷപ്പെ ഇയാൾ ഒഴുക്കിൽ പെട്ട് ഇതുവരെ ഇന്ന് ഒരു ഉച്ച വരെ കിട്ടീട്ടില്ല അതിന് ശേഷം എന്താ വെച്ചാൽ നമ്മള് അറിഞ്ഞിട്ടില്ല ആൾക്കാര് എങ്ങനെയ കാണാ പിന്നെ ഇയ്യാദി കലങ്ങിയ വെള്ളത്തില് എവിടെ എവിടെങ്കിലും അത് മാണെങ്കിൽ അവി അവിടെ തന്നെ എവിടെങ്കിലോക്കെ പിന്നെ പൊന്തക്കാട്ടില് പൊന്തികെടക്ക്ണ കാണും അല്ലെങ്കിൽ ഒലിച്ചു പോന്ട്ടുണ്ടാകും ഏതാലും ഇപ്പോ
മഴയത്ത് ഇല്ലേ പെട്ടെന്ന് ഇങ്ങട്ട് വെള്ളം കൂ കൂ കൂടല്ലേ അപ്പൊ നമ്മക്ക് ഏ എങ്ങ എപ്പോഴാണ് വെള്ളം വരിക ഒന്നും കഴിയൂലല്ലോ എപ്പ ആയാലും വര അതായത് ഞമ്മളെങ്ങിട്ട് മഴല്ലന്ന്ണ്ടെങ്കിലും പുഴയെക്ക് വെള്ളം വരുന്ന ഏരിയാസ് ഒക്കെ ഉണ്ടാവല്ലോ അങ്ങ്ട്ട് മഴപെയ്താലും മതി പുഴയിലൂടെണ്ട് വെള്ളം കേറി പെട്ടെന്നാണ്ട് പൊഴേല് വെള്ളംനറിയെലോ അപ്പൊ ആ സമയത്ത് പാെഴേല് കുളിക്കേ അല്ലെ വേറെ എന്തേ ആവശ്യത്തിന് പോയൊക്കെറങ്ങ്ണലോക്കെയാണ് ഈ പെടല് അപ്പൊ നമ്മളീ ഈ മയക്കാലം ആവുമ്പോ മാക്സിമം ശ്രദ്ധിക്കണം വെള്ളത്ത്ക്ക് ഒന്നും ഇറങ്ങാതെ അതുപോലെ ഈ കൊറേ മരങ്ങളുള്ള സ്ഥലത്തൊന്നും പോവാതിരിക്ക മലകളുള്ള സ്ഥലത്ത് പോവാതിരിക്ക മണ്ണിടിച്ചൽ അതുപോലെ ഉരുൾപൊട്ടല് കല്ല് പാറ പാറകളൊക്കെള്ള സ്ഥലത്തേക്കൊക്കെ പോകാത്ക്കണം
അത്പ്പോ ഏത്ണ്ടായാലും ഏത് പൊട്ടിയാലും മനുഷ്യമാർക്കൊന്നുപ്പത് ഒരു വിഷയല്ല ആണ്ട് പോവന്നെ ടൂറായിട്ടും മറ്റേതായിട്ട് അവിടെ കാണാനും ഇവിടെ കാണാനും. ഇപ്പൊ പണ്ടത്തെ പോലല്ല പണ്ടൊന്നും പിന്നെ ഒരു ടൂർ പോവേ അന്നാന്ന് നയി ച്ച് അയിന എന്തെങ്കിലും തിന്ന അത് ബാലൻസ് വെക്ക അവിടെ സ്വത്തോ മുതലോ വാങ്ങിക്കൂട്ടല പണ്ടത്തെ കാലൊക്കെ ഇപ്പൊ അങ്ങനല്ല ഇന്നാണ് നയിച്ചാ അത് അന്നന്നെ അട് വടിയാക്ക ടൂറ് പോയിട്ടും അല്ലങ്കിൽ അത് ഭക്ഷണമായിട്ടും ഇതു ഭക്ഷണം വാ ആ അങ്ങനെയാണ് ഇപ്പോഴത്തെ
ആഹ്
പിന്നെന്താ വിശേഷങ്ങളോക്കെ
അതന്നെ അത് ശരിയാണ് നിങ്ങൾ പർഞ്ഞത്ട്ടോ ഇപ്പത്തെ ആൾക്കാര്ന്ന് പറഞ്ഞാല് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ സേവിങ്സ് നല്ലോണ്ടായ്നി. ഇപ്പത്തെ ആൾക്കാർക്ക് കൊറെക്കെ ബുദ്ധി വെച്ച് കൊറേ സേവെയ്തിട്ട് കാര്യല്ലാന്ന് മനസ്സിലായിട്ട് ഇള്ള പൈസനോട് ഇള്ള സമയത്ത് ആസ്വദിക്ക.
പണ്ട്ന്ന് പർഞ്ഞാല് ഒരു ഭ ക്ഷണം നല്ലേ കയ്ക്കൂല ഒര് ഡ്രസ്സുകള് നല്ലേ കയ്ക്കൂല ഇടൂല പിന്നെ അങ്ങനെ ഓല് ആഹ് പിന്നെ ഓൽ പിന്നിപ്പോ അങ്ങനെ ഓല് സ്വരൂപിച്ച് ഇണ്ടാക്ക്യാലും പിന്നെ ഒര് എന്തെങ്കിലും വന്ന് ണ്ടേല് ഓലേല് ആ പൈസ തന്നെ ഇണ്ടാവും ഇപ്പത്തെ ആൾക്കാരേല് ഇന്നാണ്ട് എന്തെങ്കിലും വന്ന്ട്ട്ണ്ടെൽ നാളെ ക്ക് ഓല്ക്ക് തെണ്ടേണ്ട്യരും അ
ആഹ് അത്ണ്ട് ആഹ് അതൊരു മാറ്റണ്ട് കാരണം പണ്ടൊക്കെ എന്തെലും ആയാലും ഓല് കുറേ സ്വത്തും അതും ഇതും മാങ്ങിട്ടൊണ്ട് ഓല്ക്കത് വിറ്റ്ട്ടൊക്കെ പൈസ കിട്ടും. ഇപ്പത്തെ ആള്കള് അത് ചെയ്യ്ണേ ഇല്ല്യ സേവിങ്സും ഇല്ല്യ
ഇപ്പൊ തിന്ന്കാണ്ട് ഇപ്പത്തെ മക്കക്ക് ഇപ്പൊ ഒരു ദിവസം തിന്നാതെക്കാനോ കുട്ച്ചാതക്കാനോ പണ്ട് അർഞ്ഞാല് ഇപ്പൊ രാവിലെ പർഞ്ഞ പള്ള നർച്ച്തിന്ന അത് കയ്ഞ്ഞ് പത്തണിക്ക് വാണ്ട്യോലൊക്കെ ആ രാവിലത്തെന്നെ എമ്പാടുണ്ടാവും. പിന്നെ ഉച്ചക്ക് പിന്നെ വൈകുന്നേരം പിന്നെ രാത്രി പണ്ട് പണ്ട്ന്ന് പറഞ്ഞാല് രാവിലെ അരി ആണെങ്കില് ഓരോന്ന് കണക്കാക്കി ഓരോര്ത്തർക്ക് പിന്നെ അങ്ങനെ എ ല്ലാ സാധനം ചോറാണെങ്കിലും കഞ്ഞ്യാണെങ്കിലും ഒക്കെ അങ്ങന്നെ കണക്കാക്കിട്ട്‌ള്ള ഭക്ഷണം ഇപ്പ ആൾക്കാർക്ക്ന്താ വേണ്ട്യേ അഹ് ഇണ്ടാക്കാ തിന്ന വയറ്‌ നിറയെ തിന്ന ഇപ്പത്തഞ്ഞ് മക്കക്കൊന്നും അങ്ങൻ അങ്ങൻത്തൊരവസ്ഥ വര്യാണെങ്കി ഓലോട്‌ ജീവിക്കാൻ കയ്യൂല.
അതെ അതെ ശരിയാണ് വളരെ ശരിയാണ്. ഇപ്പന്ന് പർഞ്ഞാല് ഒരു ഒരു കല്യാണത്തിന് ഇട്ട ഡ്രസ്സ് പിന്നെ ഒരു കല്യാണത്തിന് ആള്കള് ഇടൂലല്ലോ അതുപോലെ ഒരു ഒരു ഡ്രസ്സ് വാങ്ങി അത് ഇട്ട് രണ്ട് മൂന്നാല് ഫോ ട്ടൊ എട്ത്താല് പിന്നെ ഓൽക്ക് ആ ഡ്രസ്സ് മാണ്ട പിന്നെ അത്ഇട്ണെ എന്തോ ഒര് കൊർച്ചില് പോലൊ ക്കെണ്. ഏഹ് ധൂർത്ത് കൂടുതലാണ് ഇപ്പത്തെ ജനറേഷന്. ആള്കളങ്ങനെ മാറി. പണ്ടൊക്കെ പർഞ്ഞാല് ഡ്രെസ്സുകളൊക്കെ വേതേ പെര്ന്നാള്കൾക്കോ അല്ലെങ്കി എന്തേലും വിഷു ഓണം എന്തേലും പ്രത്യേക ആഘോഷങ്ങൾക്കൊക്കെ മാത്ര മാങ്ങലൊള്ളൂ. അതന്നെ ആ കൊല്ലം മൊത്തം പിന്നെ പരിപാടികൾക്ക് കല്യാണങ്ങൾക്ക് സൽക്കാരങ്ങൾക്കും. ഒക്കെ ആ ഒരു കൊല്ലം മൊത്തം ആ ഒരു ഡ്രസ്സ് സ്സാണ്ടാ പക്ഷെ ഇപ്പ അങ്ങനെല്ല ഇപ്പഎവിടെേലും എന്തേ ഓഫറ്ണ്ട് ന്ന് പർഞ്ഞാല് ആൾക്കർ അങ്ങോട്ട് ഓടി. ചെല്ലും കൊറേ സാധ
ഓണത്തിന് വിഷുന് അതുപോലെ ഒരു സൽക്കരം ഇണ്ടെങ്കില് ഒരു ടൂറ് പോവാന്ന് വെച്ചെങ്കില് ഒക്കെ ഡ്രസ്സുകളങ്ങനെ വാങ്ങി കൂട്ടാണ്. അതാണ് മാറ്റങ്ങള് നിങ്ങളവ് ടിം അങ്ങനൊക്കെന്നെണോ? മക്കളൊക്കെ അങ്ങനെ വാങ്ങി
അത് എല്ലോട്ത്തും അങ്ങനെന്നെണ് എല്ലാ മക്കളും അത് കണ്ട്കാണ്ടല്ലേ വേറെള്ളോലും അപ്പോക്ക്ന്‌ മ്മാരോട് വന്ന് പറ്യന്നെ അത് മാണം ഇത് മാണം അവ്ടെ അങ്ങനെ ചെയ്യല് ഇവ്ടെ ഇങ്ങനെ ചെയ്യണ്ട് ഞാ ഇന്റെ മക്കളെ ഒന്ന് അയ്ന്‌ ഇതിന് വിടുല്ലാട്ടോ. ഒരാൾതെ കണ്ട് പഠിച്ചെന്ന മാണ്ടാറിം അവനാന് ഇള്ളത് ഇടാനാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊട്ക്കാ.
ഉം അതെ. പക്ഷെ പർഞ്ഞിട്ട് കാര്യല്ല ഒരാൾ ചെയ്യുമ്പം പിന്നെ നമ്മളൂടി നമ്മക്ക് അങ്ങനെ ഇല്ല്യാഞ്ഞാ നമ്മുക്കതൊരു കൊറച്ചില് നാണക്കേട് പോലെ തോന്നാണ്. അതാണ്ള്ള പ്രശ്നം.
തോണീട്ട് കാര്യല്ല. അത് തോന്നി അയിനും കുട്ട്യേള് അയ്നന്സരിച്ച് നി ക്കര്ത് ന്നാ. കുട്ട്യേളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
അതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പക്ഷെ ഇപ്പത്തെ ജനറേഷൻ കു കുട്ട്യേൾക്കതൊന്നും മനസ്സിലാവൊന്നും ഇല്ല്യ. അങ്ങനെയുണ്ട് പ്രശ് നങ്ങൾ.
ശ
ഉം പിന്നെ അതുപോലെ വസ്ത്രത്തിന്റെ കാര്യം ഭക്ഷണത്തിന്റെ കാര്യം അതുപോലെ യാത്രകൾ പോണതിനെ കുറിച്ച്. ഇപ്പൊ ഒന്നാമത് എന്താറിയോ ഈ ഇൻറ്റഗ്രാം യൂട്യൂബിലൊക്കെ ഓരോ
ക്കും അതുപോലെ ചെയണം ഇൻക്കങ്ങനെ ചെയ്യണം എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ലോ എഹ് മോട്ടിവേറ്റഡ് ആണ് അതായത് ഇപ്പതുപോലെ ചെയ്യണം എന്നുള്ള രീതിയിലങ്ങ നട് ക്കാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. പിന്നെ പണ്ടത്തെ കാട്ടിലും ആളുകൾ ക് വരുമാനം ഇപ്പൊ കൂടുതലാ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോ, ചെറിയ മക്കൾ കോളേജിലൊക്കെ പഠിക്കുന്ന മ കുട്ട്യേളാളാണ് ന്ന് ഇണ്ടേലും സ്കൂളിലൊക്കെ പഠിക്ണ കുട്ട്യേളാണെന്ന്ണ്ടേലും എന്തേലും സൈഡായിട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസുകളെ കുറിച്ചൊക്കെ ഇങ്ങ സെർച്ച് ചെയ്യ്ന്ന്ണ്ട്. ഹലോ.
ആഹ് ഹലോ അപ്പി കേൾക്ണില്ല?
ആഹ് കേൾക്ണ്ട്, ന്നാ ശരിട്ടോ.